ഹലോ
ഉം ഹലോ ആ കേക്ക്ന്നുണ്ട് നിനക്ക് കേക്കുന്നില്ലേ
ആ കേൾക്ക
ഉം എന്നെടുകയിരുന്നു
മോനെ എടുത്ത് ഞാനേ ഞാന ഇവനെ ഇപ്പ കുളിപ്പിച്ചിട്ട് എടുത്തതേ ഉള്ളൂ കുളിപ്പിക്കയായിരുന്നു കുളിപ്പിച്ചി അവിടെ കൊണ്ടിരുത്തിക്കയിരുന്നു ഞാൻ ചേച്ചേ ഉം നട്ടു ഉച്ച മണി ഇപ്പ തന്നെ എത്രയ മണി മൂന്നേ മുക്കാലേ ആയില്ലേ
വൈകുന്നേരംക്കെ കുളപ്പിക്കണ്ട അന്നേരം രാത്രി പിള്ളേര് കിടന്നുറങ്ങാൻ ഒ ഒരു സുഖം കിട്ടുള്ളൂ.
ഞാൻ ഇന്നലെ അവനെ കുളിപ്പിച്ച് ഇന്നലെ ഇന്നലെ നല്ല വൈഗികൊണ്ട് കൂട്ടിക്കണ്ടാന്ന് വിചാരിച്ചേ അ ടി ഇവന് ഒരേ കരച്ചില് അങ്ങനെ പതിനൊന്ന് മണിക്കാ മേല്കഴുകിച്ചു കൊടുത്തെ മേലെ കഴുകിച്ച് കൊടുത്തപാട് ഉറങ്ങി
ഓ ആഹാ -ആഹാ
ആഹ ഇന്ന്-ഇന്ന് കൊറേ ഏ
ഭക്ഷണക്കെ കഴിച്ചോന്ന്
ഉം കഴിച്ച്, ഇന്നേ ഇന്ന് ഇവനെ ഇതുവരെ കുള് ഇന്ന് അല്ല ഇന്ന് ഇപ്പ രണ്ട് മൂന്ന് ദിവസായി ഇവന തല കഴിച്ചു കൊടുത്തിട്ട്
മഴയൊക്കെ ഉണ്ട
അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് തേത്ത് ഇങ്ങനെ എണ്ണയെല്ലാം തേച്ചിട്ട് കുളിപ്പിക്കാംന്ന് അങ്ങനെ നേരത്തെ കുളിപ്പിച്ച് ഇനി വേണെങ്കി രാത്രി ഒന്ന് മേൽ തുടച്ചു കൊടുക്കാം
ആ സമയം തെറ്റി കുളിപ്പിച്ച അവന് ജലദോഷോന്നും വരില്ല
ഏ
അമനെ ഇതി ജലദോശം ഒന്നും വരില്ലേന്ന്
ഇല്ല വല്യ പ്രശ്ന ഇല്ല
കറക്റ്റ് കറക്റ്റ് സമയത്ത് കുളിപ്പിക്കണ
ഉ ഞാനിങ്ങനെ ഞാൻ ആദ്യമേ അവനെ ഒരു റുട്ടീനിലല്ലല്ലോ കുളിപ്പിക്കുന്നത് എനിക്ക് സമയം കിട്ടുമ്പോഴേ ഞൻ അവനെ കുളിപ്പിക്കല് അതായത് ഇപ്പ അവിട കൂടെ വീട്ടിലുള്ളപ്പോഴേ ഞാൻ കുളിപ്പിക്കല് കൂടുതല് അപ്പേ അ അപ്പഴേ ഞാൻ പിന്നെ ഒരു എപ്പഴും ഒരേ സമയത്തല്ലല്ലോ കുളിപ്പിന ദിവസം മാറി തിരിഞ്ഞു മാറി തിരിഞ്ഞു കുളിക്കല്
ഉം ഷേ സമയത്ത് കുൽ പ്പിച്ച് പഠിപ്പിക്കണം പിള്ളേരെ
സ്കൂളില് പോയി തൊടങ്ങട്ടെ
ഓ അങ്ങനെയല്ല ഇപ്പ തന്നെ ആ ഒരു രാവിലെ ഒരു പത്ത് മണിക്കുള്ളില് രാവിലത്തെ കുളി കഴിഞ്ഞാ പിന്നെ പിള്ളേര് നന്നായിട്ട് കിടന്ന്ഒറങ്ങിക്കോളും പിന്നെ ഈ ഈവനിങ് അവനെ കുളിയും കളിയെല്ലാം കിഴിഞ്ഞിട്ട് നൈറ്റ് ഒരു ഏഴ്മണി ആറ്മണി ആ സമയത്തിനുള്ളി കുളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി നന്നായിട്ട് കെടന്നൊറങ്ങിക്കോളും
എനിക്കേ ഇവനെ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല കാരണം ന്ന്വെച്ച്കഴിഞ്ഞ ഇവൻ ചവിട്ടി തെന്നൽ ഇപ്പം ഇവന് കുളിക്കാൻ ഭയങ്കര ഇഷ്ടണ് ഇവൻ ഇങ്ങനെ കളി കളിക്കണ് ണ്ട് ഇങ്ങനെ തറേലെല്ലാം ചവിട്ടിയിട്ട് അപ്പൊ ആരെങ്കിലും ഒരാള് എന്നെ പിടിച്ചേർണം അപ്പ അതുകൊണ്ട് ആ എങ്ങ് വീട്ടില് സുവിച്ചെ ഒള്ള നേരത്ത് വന്ന് പിടിച്ച് തരുവ ചെയ്യല്
ആഹ്
പിടിച്ച് തരിയ ചെയ്യല് അപ്പഴ് പിടിച്ച് തരുമ്പഴ് ത്തേക്ക് എനിക്ക് കുളിപ്പിക്ക അതാരിക്കും പിടിച്ച് നിർത്തിക്കുവനെ മറ്റേത് ഇവനാണെങ്കി അല്ലെങ്കി ഇവനെ മറ്റേ ഡെലിവറി കഴിഞ്ഞ നേരത്ത് ഒരു ബെയ്സൻ മേടിച്ചിട്ടൊണ്ടാര്ന്ന് ആ ബേയ്സണില് കെടത്തിട്ട് കുളിപ്പിക്കല് ഇപ്പ അവന് ബേയ്സണില് കെടക്കേയില്ല കൈയ്യും തലയും വെളില് ബാക്കിയെല്ലാ അകത്തു
പിള്ളേര് വളരുന്തോറും കുരുത്തക്കേടായിരിക്കും
പിന്നെ ഇരിക്കാനും ആയില്ലല്ല ഇരിക്കാനിപ്പ രണ്ടു ദിവസം കൊണ്ടാ അവ എണീറ്റിരിക്കണകണ്ടേ ചെറ്തായിട്ട് എങ്ങനാ ആദ്യം ഇങ്ങനെ ഒരറ്റ് റ്റം കൊണ്ട് ചരിങ്ങായിരിക്കല് ഇപ്പ പയ്യെ ഇങ്ങനെ ഏഹ് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട ആഞാ ഇയിരിക്കല് അല്ലെങ്കി ബെഡ്ഢിലൊര് കൈ കുത്തിട്ടൊക്കെ ഇരിക്കല്
ആണോ ആ അപ്പ ഇനി കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാരിക്കും.
അതുപോലെ തന്നെ ഇവൻ ഇങ്ങനെ എന്തേലും കയ്യില് എന്തേലും ആഹ് സാധന്ണ്ടേ അതെല്ലാം എടുത്ത് ഇങ്ങനെ ബെഡിലിട്ട് ഒരേ അടിയായി ഇപ്പ രണ്ടുസം കൊണ്ടൊക്കെ. ആ ഇപ്പ നല്ല കൃത്യ ഇവിടൊണ്ട് ട്ടാ.
ആഹ് വാളൻ കോക്കുന്നുണ്ട?
കേട്ടില്ല
അവനിപ്പ ഒറക്ക ത്തിലാണോന്ന്
അല്ല ദാ എന്റെ കയ്യിലിരിക്ക്ണ് ഞാൻ ഉറക്കാന്ന് വിചാരിച്ച് വെളിയില് വെച്ചൊണ്ടിരുന്നത ഇപ്പൊ ഒറങ്ങ്ല്ല
ആഹ് കുട്ടികള് വളർന്ന് വരുന്തോറും കുരുത്ത കേടുകള് കുരു ത്തക്കേടായിരിക്കും പിന്നെ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
പിന്ന അല്ലാണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് അമ്മ വിളിച്ചപ്പഴെല്ലാം പറയണ് എത്ര ദിവസായി കുഞ്ഞിന് ഇത്തിരി കരി വരച്ച് കൊടുക്ക് പിരികം വരച്ച് കൊടുക്ക് പൊട്ട് തൊട്ട് കൊടുക്ക് എനിക്ക് താല്പര്യം ഇണ്ടായില്ലല്ലേ പിന്നെ അ അവന് അന്ന് ആദ്യം ഞാൻ പറഞ്ഞില്ലേ കണ്ണിലിങ്ങന ആ പാട് കെട്ടി നിന്നിട്ട് അവിട്ന്ന് അതിപ്പം കൊറവു ണ്ടേ അപ്പം ഡോക്ടറ് പറഞ്ഞാണ്ടിങ്ങനെ ആഹ് പൊടിം പൗഡറൊന്നും ഇടണ്ട ആ ചെല പൗഡറും കരിന്നും എഴുതി കൊടുക്കണ്ട ആ ആറ് മാസത്തേക്കാണ് അപ്പൊ ഇവന് ഇപ്പ ഇപ്പ അത് കൊറഞ് അത് ഇനി അവന് ഞാൻ എനിക്ക് തോന്നുന്നു അവനൊരു പത്തു ഇരുപതോ പ്രാവശ്യേ ഇതിനെടയ്ക്ക് എഴുതി കൊടുക്കുന്നൊള്ളൂ അതും വല്ലപ്പോഴും അത് ഉടനെ മാച്ച് കളയും ചെയ്യും അപ്പൊ തന്നെ കുളിപ്പിക്കാൻ നേരത്തെക്കെ ഏഹ് എണ്ണയിട്ട് മാച്ച് കളയല്ണ്ട്
ഉം അതങ്ങനെ എഴുതികുക്ക നല്ലതാടി പിള്ളേരെ കാണാനൊരു ഭംഗിയുണ്ടാവും
ആഹ്
അങ്ങനെ ചെയ്താ നല്ലതാ പിള്ളാർക്ക് കണ്ണിന് കൊറച്ച് കറുപ്പ്ക്കെ കിട്ടും
ആഹ് അത്പോലെതന്നെ എങ്ങനെ ആയത് അവന് ആറു മാസം തെകയണില്ല ആറു മാസം രണ്ടുസം കൂടി കഴിഞ്ഞ ആ ആറ് മാസം തെകയും
ആ കണ്ണിന്റെ ഉള്ളിലൊന്നും എഴ്‌തണ്ടാ പിരികത്തൊക്കെ എഴ്തി കൊടുക്കുകയാണെങ്കിൽ കാണനൊക്കെ ഭംഗിയും പിരികത്തിന് കറുപ്പൊക്കെ വരും
ആ ആ അവന് ഇപ്പ അവന് ഡെലിവറി നേരത്ത് പിരിതത്ത് മുടിയൊന്നും ഇല്ലാരുന്നു ഇപ്പൊ മുടിയൊക്കെ ആക്ണ്ണ്ട് ഉം പിരികത്തക്കെ ആ സിങ്ങിനെ എന്തോ പിന്നെ പറയാൻ വന്നത് ആ എന്നിട്ട് എങ്ങനെ ഞാൻ വിചാരിച്ചു ഒറക്കിട്ടേ ഉം കരി വരച്ച് കൊടുക്കാന്നാ വിചാരിച്ചേ
ആ കരിയല്ല കൺമഷി
ആ നമ്മള എവിടെ കൂടുതലും ക കരീന്നാ ആ സാധത്തിന് പറണെ കറുത്ത കളറയണ്ടേ കരീന്ന കൂടുതലും പറണെ ഉം ഞാൻ അവനെ വച്ച് അവൻ എവ്ടെ മോനെ എവ് പേ
മോന് അമ്മടെ കയ്യില്
അല്ലെ മറ്റേ ചേച്ചിടെ പിള്ളേരൊക്കെ ഒറക്കം കൊടുത്തിട്ടഒള്ളേ ചേച്ചി ചെറിയ പിള്ളാരൊക്കെയോ
ചേച്ചി പിള്ളേരെ കൂട്ടാൻ വേണ്ടി പോയിട്ടാ ഒള്ളെ
എങ്ങനെ പോകും
നടന്ന്
ബസ് സ്കൂൾ ബസ്സ് വരല്ലേ ആ അപ്പൊ പാറക്കോട്ട് പോയ പോയിനെ
ആ പറക്കിട്ട്
ആ എത്ര മാസായി ച്ചിക്ക്
ചേച്ചിക്ക് ഇപ്പോ അ അഞ്ചാം മാസം
മാസം കൂടി ഉള്ളു ഇല്ല ഇവൻ ഈ മാസ ഇരുപതിന് ശേഷം ചോറൂന് അപ്പൊ ആ അപ്പഴെ ചോറൂണ് ആ കഴിഞ്ഞിട്ടെ കൊട്ക്ക്ണ് ഒള്ളു
ഓ ആണ് ആ
ചോറ് ഊണ് കഴിഞ്ഞിട്ട് കൊട്ക്കാന്ന് വിചാരിച്ച് ഇവൻ അവ അവനെ മറ്റേ റാഗി വാങ്ങിച്ചിട്ട് റാഗി ആ പ്പ മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് കഴികി വൃത്തിയാക്കി ഒണക്കി പൊടിക്കി ചെയ്ത് അതാ മറ്റേ പാക്കറ്റില് കിട്ടുന്ന പൊടിയും ഇട്ത്ത്
അല്ല ഇത് റാഗി മേടിച്ചിട്ട് തൂക്കി മേടിച്ചിട്ട് ആവശ്യത്തിൻ അനുസരിച്ചുള്ള റാഗി വെള്ളത്തിലിട്ട് കഴികിട്ട് അന്നേരം അരച്ച് അരിച്ച് കുറുക്കാക്കി കൊടുക്കുവാ ചെയ്യ്ണെ
അങ്ങനെ ചെയ്തെത് ആ ആ ആ
അതായാ കൊർച്ചുകൂടി നല്ലത്‌ന്ന് തോന്നി ആ കൊർച്ച് ഒരു ഒര് പിടിത്തം എട് ത്ത് വെള്ളത്തിലിട്ട് അതൊന്ന് കഴ്കിയിട്ട് മിക്സിൽ ഇട്ടൊന്ന് അടിച്ചെട്ത്ത്
ആദ്യം കൊട്ത്ത് തൊടങ്ങിയ നേരത്തെ കൊട്ത്ത് തൊടങ്ങിയ നേര ത്തേ ഒരു ഒര് നേര അല്ലെ കൊട്ത്തിരുന്നൊള്ളു ഓൻ
ആ ഒര് നേരം
അത് ഒര് രണ്ട് സ്പൂണൊക്കെ അല്ലെ
ഉം കഴിക്ക് അവന് അതേ സമയത്തൊന്നും കഴി ക്കുലെടി പിള്ളേര്
ഉം
ക്കെ തുള്ളി എങ്ങാനും കഴിച്ചാ കഴിച്ചു അത്രേ ഒള്ളു
ഉം അപ്പ അവർക്ക് അത് അപ്പൊക്കെ അത്രയും കഴിക്കുമ്പോതെന്നെ മതിയാവും പിന്നെ പാലൊന്നും കുടിക്കത്തില്ല ആ നേര്ത്ത്
ആഹ പാലുടിക്കും.
ടിക്കും.
റേഞ്ച് ഫോണുണ്ട? വൈഫ വൈഫ ഇല്ലേ?
ആഹ വൈഫേുണ്ട്.
ആ ചാർജ് ചെയ്തിട്ടില്ലേ?
ആഹ് ഉണ്ട്.
ആ എടയ്ക്ക് എടക്ക് യ്ക്ക് ഇങ്ങനെ. സൗണ്ട് ബ്രേക്ക് ആവണണ്ട്.
വേറെരു കോള് വ വരുന്നുണ്ടതാ.
ആ അതെയ അത് തന്നെ ഇടക്ക് വൈബ്രേഷൻ മാത്രം കേ ആ സൗണ്ട് വ്യക്തമായിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല.
ആ
ആ
കുഞ്ഞിന് റാഗിയാ കൊടുക്കുന്നേ?
ആ ആദ്യം രാഗി കൊടുക്കാൻ വിചാ ച്ചേ അതിനന് ശേഷം ഒരു രണ്ട് ഒരാഴ്ച എല്ലാം കഴിഞ്ഞി ഓ ഒരാഴ്ച എല്ലാം കഴിഞ്ഞിട്ട് പതിയെ വേറെ വേറെക്കെ കൊടുക്കാം ആപ്പിളും പഴവുമൊക്കെ ഒടച്ച് കൊടുക്കാ. അതുവരെ റാഗി കൊടുക്ക് ആ ആദ്യത്തെ ഫസ് ഫുഡ് എന്തായാലും റാഗീന്നെ ഇരിക്കട്ടെ.
ആ കൊച്ച് കഴിക്കുന്ന വെച്ചാല് ഭക്ഷ ണം കൊടുക്ക
ആ തന്നെ ഉറക്കിയോ അവനെ
ആ ഉറക്കി അമ്മ അവനെ ഉറക്കി കൊണ്ടുവന്നതാ
ഉം
ആ
മഴ പെയ്യണോ അതാ മറ്റേ ഫാനിട്ടതിന്റെ ശബ്ദ?
അത് ഫാനിട്ട എന്റെ ശബ്ദ
ഞാൻ വിചാരിച്ച് ഇവിടെ മഴ പെയ്ത അവിടെ എങ്ങനെ മഴ പെയ്തെന്ന്?
ആ
ആ മഴയല്ല വച്ചേ
ആ ആ വേറെ എന്നാടാ വിശേഷം സുഖണോ
ആ സുഖം തന്നെ പക്ഷെ ഇന്ന് ഇന്ന അധികം മഴയില്ലാത്തതോണ്ട് രക്ഷപ്പെട്ടല്ലേ തു
തുണിയെല്ലാം ഉണങ്ങിക്കിട്ടി ഉം കുഞ്ഞിന്റെ തുണിയൊക്കെ ഉണക്കാനില്ലായിരുന്നോ
ആ അതെല്ലാം അപ്പോഴപ്പോഴ ഉണക്കി എടുക്കുന്നുണ്ട് മറ്റേ നമ്മള് റൂമിലൊക്കെ കൊണ്ടിട്ടിട്ട് ഫാനിന്റെ അടിയ്ക്കിട്ടിട്ട് ഉണക്കി എടുത്ത് ണ്ട് വലിയ പ്രശ്നുണ്ട്
കൊഴപ്പല്ലല്ലോ അല്ലെ വെയിലാ ന നല്ലതോര കണക്കിനന്
ആഹ് വെയിലാണ് നല്ല ഷെ എന്നാല് ഇവിടത്തെ വെയ്‌ല് അറിയാലോ ഉരുകി പോകും
അമ്മയാണ് കൊച്ചി നറക്കുന്നതിൽ എക്സ്പേർട്ട് അമ്മ കൊച്ചു നറക്കി കഴി തന്നോളും നമ്മളത്ര
ഇവിടെ ഞാനീ
എനക്കാന്ന് അവിടത്തെ അമ്മയോട് പറയലല്ലേ
ഞാന് എൻ്റെയിലിരുന്നാലെ ഒറങ്ങള്ളു ഒ
ഉം ഉം ആ അങ്ങനെയൊക്കെ ആയല്ല ശീലം പിടി
അ കുഴപ്പല്ല. ഞാൻ പിന്നെ വീട്ടില് പി പിന്നെങ്ങനെ നോൽ ഞാൻ വിളിക്കാവേ? ആഹ് ശരി.